ഹലോ ആ ആ ആ ഫുഡ് എല്ലാം നേരത്തെ കഴിച്ചു ഭക്ഷണം നേരത്തെ കഴിച്ചോ
ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കല് നോമ്പാ
ഓ അത് ശരിയാ ഇന്ന്
മോഹ ആ കൊ കടക്ക് തോറന്നു
അതെയോ ശ ശരിക്ക ഇന്നാ നാളെയാ നിങ്ങൾക്ക് ആഘോഷ ഷം
രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇന്നലിന്ന ഇന്നും
ഉ ഓ ഇന്നലെന്നാണല്ലേ
ഉ ആ നോമ്പ് എടുക്കണം എടുക്കണം നിർബന്ധൊന്നുമല്ല നിർബന്ധൊന്നുമല്ല എടുത്താ നല്ലത് നിങ്ങളല്ലേ മറ്റേ ഭക്ഷണം കഴിക്കൻപറ്റില്ല രാവിലെ എണി ക്കും ആ നാല മണിക്ക് ഇന്ന് നാല് മണിക്കാ എണീടറ്റേ
എന്നിട്ട് എന്നേരം കഴിക്കോ എന്തെങ്കിലും
ആ അപ്പൊ നല്ല പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കും ഭക്ഷണം
മറ്റേ ആ മുപ്പത് ദിവസത്തെേന്നോൻപല്ലേ വല്
അതുപോലെ തന്നെ
അത്പോലന്നല്ലേ
ഉം
അതുപോലെ നാല് മണിക്ക് ബാങ്കിന് മുന്നിലേ കഴിച്ചിട്ട് പിന്നെ
മറ്റേ ആ സന്ധ്യന്റെ ബാങ്ക് ബാങ്കിന് ആ മഗരിബ് ആ ഒക്കെ അറിയല്ലേ
ആ എനിക്ക് ഫ്രണ്ട്സ് എല്ലാംണ്ട് ഇഷ്ടം പോലെ പിന്നെ നല്ല അവര് ഉം
ഇന്നൊരു മീറ്റിംഗ് ഉണ്ടയിനി അംഗനവാടിന്റെ ഈ കുട്ടികൾക്ക് ട്രോഫി ഒക്കെ കൊടുക്കണം ഈ എസ് എസ് എൽ സി പാസ് ആയ കുട്ടിആള് ക്ക് നമ്മളെ അയൽക്കൂട്ടം അന് പോയപ്പോ ചായയും പയംപൊരി ഒക്കെ
എന്ത് ചെയ്യൻ ഇത് എടുത്താ പിന്നെ അങ്ങനെ തോന്നൂലല്ലോ അല്ലേ
പക്ഷെ അത് ഇന്നലെ പറഞ്ഞേന്നു ഇന്നക്ക് മാറ്റിയതാ അതൊണ്ട് അപ്പൊ നമ്മളയില് പെട്ടു
മുപ്പത് ദിവസത്തെ ആ ഒരു മാസത്തെ നോ മ്പ് പിന്നെ നിങ്ങൾക്ക് ആദ്യല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ
ആ ആദ്യം ഇണ്ടാവും പി ആ പിന്നെ കൊയപ്പല്ല ഇതിപ്പോ ഞാൻ മയക്കാല ആയോണ്ടാ തോന്നുണു വല്ല്യേ പ്രശ്നംല്ല
ആ അതെ ഇത് മറ്റേ നോല്മ്പ് വല്ല്യേ നോമ്പ് ആ ചൂട്ല്ലെ സമയത്തല്ലേ മാർച്ചില് ആ പരീക്ഷന്റെ സമയത്തല്ലേ
ഓ ആ സമയത്തേനു ഭയങ്കര ചൂടല്ലേനു അന്ന് കൊടും ഉം ഉം
വെള്ളം പോലും ഉമിനീര് പോലും എറക്കി കൂടല്ലോ ലെ അങ്ങനെയല്ലേ ആ ഭയങ്കരം അത് പിന്നെ സന്ധ്യക്ക് നല്ലെ
ആ നല്ല പോലെ ആ നല്ല പോലെ കഴിക്ക.
പക്ഷെ ഇങ്ങനെ കഴിക്കാൻ പറ്റൂല്ലാന്ന് തോന്നലില്ലേ ഇങ്ങനെ പകലന്തിയോളം ഇങ്ങനെ നോമ്പെട്ത് കഴിഞ്ഞിട്ട് പറയുന്നേക്ക മ്
ആ കൊയപ്പില്ല അത് നമ്മക്ക് അയ്നുള്ളൊരു ശക്തിഅപ്പം കിട്ടും ഓരോരുത്തർക്ക് ഓരോ വിശ്വാസല്ലേ മ്
പിന്നെ കുഞ്ഞ്ങ്ങളെതെല്ലാം എടുക്കോ ചെറിയ കുട്ട്യേ
ഏ എന്റെ മ ചെറുത് ഇട്കൂല
എത്ര പ്രായം മുതല് എടുക്കുവ
അത് എട്ട് ഒമ്പത് പത്ത് വയസ് മുതലൊക്കങ്ങനെ എടുക്കാ എട്ടു വയസൊന്നും നിർബന്ധല്ല പതിനഞ്ച് വയസ്സ് പൂർത്തിയായാലാണ് നിർബന്ധാവ
ആ അതെ അതെ അതെ അപ്പൊ ഷോ പ്പ് ഞായറാഴ്ച മാത്രേ ലീവ്ണ്ടാവൊള്ളൂ അല്ലേ
ഞാറാഴ്ച ഞാൻ ലീവാക്കലൊന്നുല്ല ഞാറാഴ്ച ണ്ടാവും കസ്റ്റമറ് കൂടുതല് വര്ന് മ് ഉം നമ്മള് അഥവാ തൊറക്കാത്ത ടൈമില്
ആ ആ
ഇപ്പൊ ഇൻക്കൊരു ഡാൻസിന്റെ കടേലെ പട്ടുപാവാടല്ലേ ഇഞ്ഞി ഓണല്ലേ വര്നേ
ആ ആ ആ ആ ആ ആ
സ്കൂൾ പിള്ളേരും ന്താ കോളേജ് പിള്ളേരൊക്കെ ഇതന്നല്ലേ കാരം ഓരോ ഓണം സെലിബ്രേഷൻ ഉണ്ടാവോല്ലോ എല്ലാ സ്കൂളിലും അപ്പൊ അയ്ന്റെ വർക്കാപ്പൊ യൂണി ഫോമ് കഴിഞ്ഞ് ഇഞ്ഞിപ്പോ ഇതിന്റെ വർക്ക
ഇപ്പയെ തൊടങ്ങിയോ
ഞാൻ തൊടങ്ങി ഞാൻപ്പ സ്റ്റാർട്ടെയ്തു.
ഓ ഓണത്തിന് ഇനിയിപ്പോ ആ ആയില്ലേ ജൂലൈ ഓഗസ്റ്റിലായില്ലേ ഓഗസ്റ്റ് സെപ്റ്റംബർ യ്യുന്ന ഈ കൊല്ലം ഏത് മാസാ വര്ന് ന്നറീല.
അതെ ഓഗസ്റ്റ് ലാസ്റ്റാ കലണ്ട്രല് കണ്ടേ
ഓ അത് ശെരി എന്നാ ഇത് വേം തൊടങ്ങണ്ടേരിം നിങ്ങള് യൂനിഫോം എല്ല ല്ലോ അടിക്കോ ഇങ്ങനെ കവറ്ല്ലെ എല്ലാം അടിക്കോ ആൺകുട്ട്യേളതോ
ആൺകുട്ട്യേളത് അത്ര അടിക്കൂല ഷർട്ട് അടിക്കലും പാന്റ് അടിക്കൂല
ആ ആ
അയ്നങ്ങട്ട് മെനക്കട്ട് നോക്കിയില്ല
ആ അത് ആണുങ്ങൾക്കന്നെ അടിക്കണം അവർക്കൊരു പ്രത്യേക കഴിവാണ്.
അത് അതുപോലെ വൃത്തിയാലെ
അതെ അതെ ഉം ഇത് ഇതിനെന്താ പറയാ മേലെക്കൂടി ഇടുന്ന പെൺകുട്ട്യേളത് നെന്തോ പറേല്ണ്ടല്ലോ എല്ലാ ന്നെആണ് ഇത്ള്ളതില്ലേ എന്നിട്ട് ഉള്ളിൽ ഷട്ടിന്ന് പാവാടക്കന്നെ മേലേക്ക് ഒരു സാധനം ആ ആ ആ ആ ആ
ആ ഇപ്പൊ ഇപ്പൊക്കെഅയിന് യൂണിഫോമ് ഒക്കെ പണ്ടത്തെ പോലെ ചുരിദാറല്ലല്ലോ അപ്പൊ ഓരോ മോഡലാ പ്രിൻസസ് കട്ടും ഇതൊക്കെ ആയിട്ട്. യു ആ യൂണിഫോ ഫോമ് ഒക്കെ അങ്ങനെയ വരുന്നെ ഇപ്പൊ.
ഉം ഉം. യൂണിഫോമ് പിന്നെ ഇപ്പ അധികം ചുരിദാറല്ലേ. നമ്മളിങ്ങോട്ടെല്ലാം അധികം ചുരിദാറും കോട്ടു ആണ് മേലെ.
ചുരിദാറില്ല ന
പിന്നെ ഒരു എട്ടാം ക്ലാസ് വരെ ഓരോരെ സ്കൂളില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവംണ്ട് പാവാടിം ഏ അതിനോട് തന്നെ ഇത് യോജിച്ചിട്ടിള്ളെ ഇത് ഇട്ടിട്ടുള്ളത്. അതാകുമ്പോ കോട്ടിന്റെ ആവശ്യല്ല അതന്നെ മതി.
ആ.
പ എല്ലാം അങ്ങനെ തന്നെയ. ഉം നിങ്ങള് യൂണിഫോം അടിക്കല്ലോ കൂടെയുള്ളവരോ.
ഞാനും അടിക്കും.
ആണോ.
എല്ലാരും അടിക്കും.
അ ആ. അപ്പൊ ഇന്നിപ്പോ ഷോപ്പിലാള്ളത് കടേലല്ല.
അ ഇപ്പൊ ഷോപ്പിലാള്ളെ ഞാൻപ്പൊ മീറ്റിംഗ് കഴിഞ്ഞാണ്ട് ഇപ്പൊ ഒന്ന് കേറുന്നേ ഉള്ളൂ. അയില് ഒരു പട്ടുപാവാട ഇപ്പൊ അർജന്റ് ആയിട്ട് കൊടുത്തയ ക്കാൻ പറഞ്ഞ്. ആ ഷോപ്പ്ന്ന് വിളിച്ചീന് അപ്പൊ അതൊന്ന് അടിക്കട്ടെന്നോർത്തിട്ടേ
ഉം ഉ.
നോമ്പ് തുറക്കുമ്പോത്തിന് വീട്ടിക്ക് പോകും വേണ്ടേ എന്തേലും ഉണ്ടാക്കണ്ടേ ഞാൻ എന്തേലും വാങ്ങാന്ന്ഓർത്ത്. പക്ഷെല്ലേ ഞമ്മള് ശരിക്കില്ലെ ഇപ്പൊ പൊറത്ത്ന്ന് വാ ഭക്ഷണം വാങ്ങി കഴിക്കരുത് ന്നാ. ഇന്നത്തെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞത്.
ആ ഇപ്പ ആ രോഗം വരുന്നില്ല. ഷി ഷിഗല്ലെല്ലാം വരുന്നില്ലേ ആ അതുകൊണ്ട് പൊറത്തുന്ന് അധിക അതെയോ അത് പൊറത്തുന്ന് അതികം കഴിച്ചൂടാ അല്ലെ വെള്ളത്തിലൂടെയാ വരുന്നെ.
പുറത്തുന്ന് കഴിച്ച ഒരു കുട്ടിക്കാണ് ഇപ്പ അത് സ്ഥിരീകരിച്ച് ആ കുട്ടി മരണപ്പെട്ടത്.
ഹോട്ടൽ ഭ ഭക്ഷണം.
ഉം ഹോട്ടൽ ഭക്ഷണം ഇപ്പൊ ഞമ്മള് കിണറൊക്കെ ഉണ്ടല്ലോ ഇടക്കിടക്ക് ക്ലോറിനേറ്റ് ചെയ്യണം.
ഓ. ഇത് ഏതാണ് വൈറസ ബാക്ടീരിയ എന്താണ് ഇത് പ പട
ആ ഒരു ബാക്റ്റീരിയ പക്ഷെ ഞമ്മളില്ലേ ഉപിന്നെ ഒരാളെ ഫുഡ് ഷെയർ ചെയ്ത് വായെൽ കുടിം പിന്നെ മലത്തു കുടി മാത്രേ ഇത് പകരുള്ളൂ. ഉം അല്ലാതെ ആ ഫുഡ് ഷെയർ ചെയ്ത് ഇപ്പൊ ഇപ്പൊ ഒരു കുപ്പിയിലൊക്കെ വെള്ളം കുടിച്ചാല് ഇപ്പോ സ്കൂളിലൊക്കെ പോണ കുട്ട്യാ ളൊക്കെ ഉണ്ടല്ലോ വെള്ളം ഷെയർ ചെയ്ത് കുടിക്കുന്ന അങ്ങനത്തൊക്കെ ഒക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏ ഈച്ചയിലും കൂടൊന്നുംല്ല ഇതിപ്പോ വെള്ളത്തില്അങ്ങനെ എ ദിവസങ്ങളോളം കെ ട്ടി കിടകോല്ലോ.
ആ ബാക്ടീരിയ അപ്പം പൈപ്പ് വെള്ളം ഇങ്ങനെ പിള്ളേരെല്ലാം ഇങ്ങനെ കുടിക്കുവല്ലോ വെള്ളം.
ആ അതെ തളപ്പിച്ച വെള്ളം തന്നെ കുടിക്കാനാ പറണെ.
ആ അതെ നമ്മളെല്ലാം കാലങ്ങളായി ഇപ്പം തളപ്പിച്ചതേ കുടിക്കാല്ലോ നമ്മള് പണ്ട് സ് സ്കൂൾ പഠിക്കുന്ന സമയത്ത്
വീട്ടിന്ന് പോ വെള്ളവും കൊണ്ടുപോകില്ല അവിടെന്ന് സ്കൂളിന്റെ അടുത്തില്ല വീട്ടിൽന്നെല്ലാം കോരി കുടിക്കലും സ്കൂളെ പൈപ്പ് ഒന്നും കുടിക്കല് പണ്ട് കാലത്ത്
അ ആ ഇപ്പൊ കണ്ടല്ലോ ഈ ബാത്റൂമിന്റെ അടുത്ത് തന്നെയാണല്ലേ കട വര കുഴിക്കണന്നത് പണ്ടൊ ന്ന് അങ്ങനല്ലല്ലോഒരു പതിനഞ്ച് മീറ്റർ അകലത്തിലല്ലേ കിണറുകുഴിക്കുള്ളൂ ഇപ്പൊ അങ്ങനെല്ലഎ ഒക്കെ ആ നമ്മള ആ മലിനജലം ഈ കിണർ വെള്ളമായിട്ട്
എല്ലാ ഇപ്പം അടുത്തടുത്ത് വീടള്ളവര് എന്ത് ചെയ്യല്
ആ അതാണ് അതാണ് അതാണ് അതാണ് വിഷയം അവര്ന്നെയാണ് ഈ രോഗം കൂ കാനും കാരണേ
പിന്നെ ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് എന്ന് പറ പറഞ്ഞൊണ്ടരിക്കും അതിന്ന് പുറത്തേക്കൊന്നും പോവുന്നില്ലല്ലോ
അതെ അതന്നെ സെപ്റ്റിക് ടാങ്കുതെ മാലിന്യ- ആ പിന്നെ ആ വെള്ളം
പണ്ടേത്തെ സെപ്റ്റിക്കല്ലാത്ത ടാങ്ക്ല്ല ല്ലോ ഈ ബാത്റൂമിനു ന്ന അപ്പൊ അതുകൊണ്ട പിന്നെ അടുത്തടുത്ത് വീടാക്കുമ്പോ എന്ത്തു ചെയ്യല്
അതാണ് ഇപ്പ അതിന് അടുത്തടുത്ത്റിഞ്ഞ ഫ്ലാറ്റ ഒക്കെ ക ണ്ടില്ലേ
അതെ അതെ നമ്മക്കിന്നാ വീട്ന്നന്ന അടുത്തില്ല അതുകൊണ്ട് സമാധാനം അയൽബക്ക എല്ലാം കുറവാണ് ഉം അതില്ലാത്ത പോരായ്മ അതുഉണ്ട്
ആ ആ ഒരു കണക്കിന് നമ്മള് ആലോചിക്കുമ്പോ ഒരു കണക്കിന് ഇതാല്ലേ ദോഷോ ദോഷംന്ന് വെച്ചാല് ആ നല്ലവര് നിൽക്കണം അതെ
ഇപ്പൊ ഇണ്ടായിട്ടും കാര്യല്ലല്ലോ എല്ലാരും ഒരു മതിൽ കെട്ടുന്നേ അകത്ത് ഇരുന്നിട്ട് അവരവരു കാര്യം നോക്കി പണി കഴിഞ്ഞ മൊബൈലിൽ ഇരിക്കും അപ്പുറത്തി ഇപ്പറത്തെ ആളുണ്ടായല് വർത്താനവും പറയില്ല
വീടുത്തെ വീട്ടിലെ അംഗങ്ങളന്നെ സംസ സൽക്കരിക്കാന് ഓഴിവ് ല്ല പിന്നെല്ലപ്പോ അയലവക്കം
നമ്മളല്ലേ മൊബൈയ്ല്
ആ
ഇപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ പോയിട്ട് ഇരുന്നിട്ട് വർത്താനവും ഇല്ല ആളെ പൊ റത്തും കാണൂല അങ്ങനത്തൊ രു കാലഘട്ടം ഉം നിങ്ങള് വീടിന്റെ അടുത്തല്ലും വീടുണ്ടോ
ആ തൊട്ട വീടുകളും കടകളും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ എന്ത് ഉണ്ട്ന്നുണ്ടെങ്കിലും ജ്വല്ലറി ഇല്ലാത്ത എല്ലാം ഞങ്ങള ഈ അങ്ങാടിൽ ഉണ്ട്
ആ ആ അയ്
ഹോസ്പിറ്റൽ ആയാലും എല്ലാം ഇവിടന്നെ ഉണ്ട് എ റ്റി ആ സ്കൂളും എ എമ്മ വരണ്ട് എന്നാൽ വല്യ വല്യ അങ്ങാടിട്ട അല്ലാണോ
ആ ആ
അങ്ങനെ അതുകൊണ്ട് നമുക്ക് അങ്ങാടിക്ക് അങ്ങനെ അങ്ങോട്ട് പോവണ്ട
അതെ ആ
പിന്നെ നമ്മള് പർച്ചേസിങ്ങിന് ഇതിനൊക്കെല്ലേ പോവല് അ അപ്പൊ ഞാൻ അവിടുത്തെ ഇണ്ടയ് നും
നിങ്ങള് കടിയോ അപ്പ നല്ല തിരക്കുള്ള സ്ഥലയിരിക്കും അല്ലെ
കുഴപ്പില്ലാത്ത തിരക്കൊക്കെണ്ട്
പിന്നെ ആ ഏത് മക്കളെല്ലാം ഇന്നില്ലല്ലോ സ് സ്കൂളില്ലല്ലോ. അതുകൊണ്ട് വമോ ആ ഇവിടെ തന്നെയുണ്ട്. പിന്നാ ഞാൻ ഇന്നലെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ആ ഇന്നലെ ഞാ ആ ഇന്നലെ തിരക്കായിനെ. ഞാൻ വിളിക്കണം എന്ന് ഓർത്തിനേ തിരിച്ച് അതില് വിട്ടു പോയതാ.
ഞാൻ വിചാരിച്ചു നല്ല തിര
ഉം. ഞാൻ എപ്പോഴോ വിളിച്ചോണ്ടിരിക്കുമ്പളാ വെയിറ്റിങ്ങിലാണ് കണ്ടേ കോള്.
ആണോ? വിളിച്ചിട്ടുണ്ടാവല്ലേ തിരിച്ചിട്ട്? ഓ അത് ശെരി ആ ആ ആ ആ ആ ആ ഇതിലിപ്പോ വേറെ ഇങ്ങനെ കോള ഞാനു ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലല്ലോ? ഉം. വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ?
ഉം.
പിന്നെ എല്ലാരും ഉമ്മ എല്ലാ ഉണ്ടോ വീട്ടില്?
ആ ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടിലില്ല.
അതെയോ?
ഹസ്ബന്റിന്റെ വീട്ടില് ഞങ്ങ തന്നെ ഉള്ളൂ. ഹസ്ബന്റിന്റെ ജേഷ തന്നെ വേറെ വീട് വെച്ച് പോയിട്ടുണ്ട്. പെങ്ങള് വിദേശത്താണ്. സലാലേലാ.
അത് ശരി ഉം.
ഞങ്ങളന്നെ ഉള്ളൂ. ഇപ്പ ഹസ്ബന്റ് ഇങ്ങെ എക്സ്പോർട്ടിങ്ങിനു പോകണോണ്ട് വീട്ടില് ഞാനും രണ്ട് മക്കളും ഉള്ളോ?
ദിവസം ഉണ്ടാവല്ലോ അല്ലേ?
ഏ ദിവസം ഉണ്ടാവില്ല.
ആ ഓ ശരി.
ഉം
പിന്നോ? ഇന്ന് ന ഇന്നും ഇന്നലെല്ലും നല്ല കൊറെ ഫുഡ് എല്ലാം ആക്കണ്ടല്ലേ?
ആ ആ അപ്പൊ ഞാൻ പ ഞാൻ പായസം വെക്കണോന്ന് ഓർക്കണ്ട്. ഇവിടുന്ന് പോ പെ പെട്ടന്ന് പോവുവാണെങ്കില് ഉണ്ടാക്കണം. പായസം മിക്സ് ഉണ്ട്. അപ്പൊ പെട്ടന്ന് റെഡി ആകുവല്ലോ. ഏ? ആ ഉണ്ടുണ്ട്.
ഉം ബിരിയാണിയല്ലേ ഇണ്ടാക്കോ?
മധുരം വെക്കണം എന്നുണ്ട്. ഉം. ഉണ്ണിയപ്പവോ നെയ്യപ്പവോ ഒക്കൊണ് ഉണ്ടാക്കല് അപ്പൊ നിങ്ങക്ക് ടൈമില്ലല്ലോ? അതുകൊണ്ട് പായസത്തി മേല് ഒതുക്കാന്ന് വിചാരിച്ച്. പായസം മിക്സ് ഉണ്ട്.
ബാക്കി എല്ലാരും ആണുങ്ങളെല്ലാം പള്ളി പോവും അല്ലേ? അവിടന്ന് എന്തോ കൊണ്ടുവരലില്ലേ? ഇതിനല്ലേ എന്തോ പള്ളിന്ന് എന്തോ
ആ ആ ഇത് ഇതിനു ഇതിനു
ഇതിനു തന്നെയാ ഞാൻ എവിടോ കേട്ടന്.
ആ അതെ.
ഉം. അത് ശരി. ഓക്കേ എന്നാലേ?